ഹലോ
ആഹ് എന്താ വർത്താനം.
നല്ല വർത്താനം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ
എന്ത നല്ലത്. സുഖം തന്നെ. എന്താ പണി
ആഹ് എന്ത പ്പണി. ഒന്നുമില്ല ത വിടെ എങ്ങനെ ഇരിക്കനു.
അഹ് ശരി. മക്കളൊ ക്കെ എന്തെ
അവര് വടണ്ട്. അവരിപ്പ ഇതു വരെ ഓൺലൈനില് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് കഴി ഞണ്ട് പ്പോ ഒരാണ്ട് പോയിന് കളിക്കാൻ പോയി ണ് ആഹ് സ്കൂള് തുറക്കാനായി. ഇപ്പ അയിന്റെത് ഇപ്പൊ ഇല്ല ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ ഓൺലൈനിൽ കൂടെ നടത്തി കൊടുക്കണ്ട്. മാഷ് മാര
ആഹ് ആഹ്, അത് ശരി ആയി ലെ. അ സ്
ആഹ് അതെ
ഉം, പിന്നെ ഒക്കെ ആയോ? ഒരുക്കങ്ങൾ ഒക്കെ ആയോ?
ഇല്ല ഇ ഒന്നും ആയിട്ട് ഇല്ല. ഒക്ക ഓരോ തല തുടങ്ങീട്ട് വേണം.
ആഹ് ആഹ് അപ്പൊ തുറക്കാന ആയിക്കണ്. നി ഇപ്പൊ അപ്പൊത്ത ന്നെ ക്ക ഓരോ തല. ന്ന് വാങ്ങി. വാങ്ങണം, ന്ന് പോണം കരുതിന്ന് അപ്പൊ ഓരോ തെരക്ക്. ഒക്ക ആയിട്ട്, പണിക്കാരും ഇവിടെ ജോലിക്കാരുണ്ട് അപ്പ ഇങ്ങനെ പോവാൻ കൂടിയില്ല.
അത് ശരിയാണ് ഉം ഇപ്പോൽക്കെന്നെ ഇണ്ട്രസ് റ്റേക്കാര്ല്ലേ വാങ്ങണം പഠിക്കണം പ്പ കു
ആഹ് ആഹ് അതെ ഇപ്പ ബേ ഗ് വാണം ഞാൻ പർഞ്ഞ് കയ്ഞ്ഞ വർഷത്തെ ബേഗ്ട്ക്ക്ട്ടാേർഞ്ഞപ്പം ഇന്നോടർഞ്ഞ് ബേഗ് വാണം ബുക്കും വേണം വെള്ളക്കുപ്പിം വാണം പർഞ്ഞ് ഓരോന്നോരോന്ന്ങ്ങെനെ ഇങ്ങെട്ട് പറ്യേലാെട്ങ്ങി എല്ലാെം വേണം ന്നെങ്കിലേ സ്കൂ
ഒക്കെ ഓല് എണ്ണി എണ്ണി പറയും ഏതൊക്കെ താ മാണ്ട്യേത്‌ന്ന് വെച്ചാ അതും പറയും വെള്ളക്കുപ്പ്യാണെങ്കി അങ്ങൻത്തത് കുടേണെങ്കി അങ്ങൻത്തത് അർഞ്ഞാണ്ടേ ബേഗ് സ്പൈഡർമാന്റെത് സിന്റർലെന്റെ ഒക്ക ആഹ് ഒക്കയായ്
മെൻസാ വാണ്ടെത്
ആഹ് അതന്നർഞ്ഞെ ഒക്കെ എണ്ണി എണ്ണി പർഞ്ഞെരുംപ്പങ്ങെട്ട്
ബാഗ് ബാഗ്പ്പം കയ്ഞ്ഞ വർഷം പുത്യേതൊന്ന് വാങ്ങ്യെതേ ലാസ്റ്റ്ക്കാ വാങ്ങ്യെത് എക്സാം ടൈമ്‌ല് പബ്ലിക്കെക്സാമ്ന്റെ ടൈമിലാ വാങ്ങ്യത് ഞാന് അപ്പം ഞാൻ പർഞ്ഞ് നമുക്ക്ന്നാ ആ ബേഗ് ഇട്ക്കട്ടാേർഞ്ഞപ്പം ആ ബേഗ് ഇൻക്ക് പറ്റൂല ഇൻക്ക് പുത്യേ ബേഗെന്നെ വാണം പർഞ്ഞ്
അല്ലപ്പാ ഊം ഇപ്പാെക്കെ അങ്ങൻ തന്നേണ്
ആഹ് അയ്ന്പ്പഞ്ഞവർക്ക് പഠിക്കാൻള്ള ഉഷാറ്‌വാണെങ്കി നമ്മള് ഓര് പറയ്ണത് വാങ്ങി കൊട്ക്കണം അപ്പളേ അവർക്കൊന്ന് പഠിക്കാൻ ഇൻട്രെസ്റ്റ്ണ്ടാവാെള്ളു അല്ലാഞ്ഞാല് അല്ലാഞ്ഞാ പിന്നെ അവര്ക്ക് ഇൻട്രെസ്റ്റ്ല്ലല്ലോ
പോയാലും മാഷമ്മാര് പഠിപ്പിക്കലും ഒക്കെ അങ്ങനെ തന്നെല്ലെ
ആഹ് അവര് നല്ലോം പഠ്പ്പിക്കും
ഉം ഇപ്പ പണ്ടത്തെ മാതിരി വടിം തൊന്നുംട്ത്താണ്ട്ല്ല പട്
അതൊന്നു അല്ലാ ഊംഉം അവരെ കളിയിലൂടെ പഠ് പ്പിച്ചെട്ക്കാന്നവരെ മാഷന്മാരെ ചിന്ത
അങ്ങൻതന്നെയാണ്പ്പോ
ഉം മാഷന്മാര് ഞമ്മളോട് ഇങ്ങെട്ട് പറ്യേലാണ് അവര് പഠി ക്കുമ്പം പഠിക്കട്ടെ കളിക്കുമ്പം കളിക്കട്ടെന്നാ പറ്യല്
അതന്നെ പഠിക്കാം പറയാൻ പാടില്ല ആഹ് പഠി പ്പിനോടടൊരു ബുദ്ധിമുട്ട് ഒര് വെറ്പ്പായി തോന്ന്വേ മറിച്ച് ആഹ് ക്ഷെ ഓലോട് ഓലോട് ഓൽക്ക് ഓല് കളിക്ക്ണ നേര്ത്ത് ഓലെ കളിക്കാം വിട്ട്ങ്ങാണ്ട് പഠി ക്ക്ണ സമയണ്ട് ആ പഠിക്ക്ണ സമയത്ത് വെച്ച് ഇര്ത്ത്യാ അവര് പഠിക്കും ചെയ്യും
ക്കും ചെയ്യും
ആഹ് അതാണ് അമ്മള് പുട്ച്ചെച്ച് ഇര്ത്തുമ്പം പഠിക്കാം മട്യാണ്
മട്യാണ് അപ്പം ഞാൻ പർഞ്ഞ് ആഹ് ഞാൻ ന്ന്ട്ട് പറ്യേലാണ് ഒര് ടൈമ് ഞാൻ കൊട്ക്കും നേരം വെൾത്ത് വൈകുന്നേരം വെരേ ഏകദേശം കളിച്ചോളിറയും ഞാന് രാവിലെ ഒര് പ ത്ത് എട്ട് മ ഒര ഒമ്പത് മണി തൊട്ട് ഒരു പത്ത് പയ്നൊന്ന് മണി വെരേ കളി ക്കാ അതേമാത്‌രി വൈകുന്നേരാെര് നാല് മണി തൊട്ട് ഒരഞ്ച് മണി വെരേ കളിക്കാ അത് കയ്ഞ്ഞ് പിന്നെ രാത്രി ബുക്ക്ട്ത്ത് വായിക്കണം ട്ടോന്ന് പറയും ഒരു ഒമ്പത് മണിവെരേ വായിച്ചാ മതി പിന്നെ ഇങ്ങെള് കളിക്കേ കടന്നൊർങ്ങേ എന്താച്ചായ്ക്കോളീ പറയും
ആഹ് ആഹ് ന്നാലും കൊർച്ചേരം ഓല് മാഷമ്മാര്ർഞ്ഞാ ഓലും ഓലൻസര്ച്ച്ങ്ങെനെ പഠിപ്പിക്കും ഓല് കുട്ട്യാളെന്താണോ പറയ്ണെത് അങ്ങ് മൻ സ്സ്ലാക്കി
ആഹ്
അങ്ങനെല്ല പഠിപ്പിക്ക്ണ് ഓല് ഓൽക്ക് ഇഷ്ടപ്പെട്ട രീതികൂടെ കുട്ടികളെ ഇതീൽ എന്താ ഇറങ്ങി ചെന്ന് കുട്ടികളെ മനസ്സ്ക്ക് ഇറങ്ങി ചെന്ന് കാണ് ന്നിട്ട് ഓൽക്ക് എന്താ താല്പര്യം മനസ്സിലാക്കി
അപ്പോ മനസ്സിലാക്കിട്ട് അവർക്കും വാണ്ടിട്ട് അവര് മയ ക്കിടുക്കണം
മയക്കി എടു അതന്നെ അങ്ങനെയാണ് ഇപ്പോ പഠിപ്പിക്ക്ണത് ഒരു വടിയോ കാര്യങ്ങളോ ക്ലാസ്സിലില്ല വടിടുക്കാൻ പാടുല്ല ഇപ്പ അങ്ങനെയാണ്
ആഹ് നിയമംണ്ടല്ലോ
ആഹ് നിയമണ്ട് വടി എടുക്കാൻ പാടില്ലല്ലോ
ആഹ് കുട്ടികളെ വടി അടിക്കാൻ പാടില്ല എന്ന നിയമമുണ്ട് ഇപ്പോ പക്ഷെ നിയമം അ വടിന്റെ ആവശ്യല്ല അല്ലാതെ തന്നെ ഇപ്പത്തെ മക്ക മക്കളാണ് ഫുള്ള് ആ മാഷ്മാര് പറഞ്ഞത് ആഹ് എന്ത് മാഷുമാര് പറഞ്ഞു അത് അപ്പക്കപ്പെളെ അപ്പോ ഓല് റെഡിയ എന്തായാലും പഠിക്കാനായാലും ഹോംവർക്ക് എഴുതാനായാലും എന്തിനായാലും ഇനി എന്തൊരു സാധനം കൊണ്ടുവരാൻ പറഞ്ഞാലും ഓല് റെഡിയാ
അയന്നെ പറഞ്ഞത് ഇപ്പം എന്തിനും ഓല് റെഡിയാണ് ഇപ്പൊ അയിന് പിന്നെ കുട്ടികളെ മാഷമ്മാര് പറഞ്ഞാലും വല്യ പ്രായൊന്നുല്ല്യാതെ കുട്ട്യാളെ ഒരു ഇതിക്ക് ഇങ്ങനെ ആ കുട്ട്യാളെ ഇതിനെ എൻജോയ് ചെയ്യാൻ പറ്റിയ ആ ഇപ്പം ആ പ്രായക്കാരാണ് ഇപ്പൊ മുയ്മം സ്കൂളില്
ക്ലാസ്സില് വെച്ച് റീൽസ് എടുക്ക അങ്ങനെയൊക്കെയാണ് ഇപ്പോ ക്ലാ ഇ കുട്ടികള് പഠിക്കണ് പാട്ട് പാട ക്ക അത് റിൽസ് എടുക്ക അങ്ങനെയൊക്കെ ആണിപ്പോ
ഞങ്ങള് പറയൂ ഇപ്പൊ ഉണ്ടല്ലോ വാർത്തെല് പ വാർത്തെല്ലോ ഇപ്പ ഇന്നാള് പറഞ്ഞല്ലോ മക്കളെയും കൊണ്ട് റിൽസ് എടുക്കാൻ പാടില്ല കേസാണെന്നൊക്കെ പറഞ്ഞില്ലോ ഞങ്ങള് മാഷരോട് അങ്ങട്ട് പറയലാ മാഷെ ക്ലാസ് റൂമില് എന്ത് നടന്നാലും അത് വീഡിയോ എടുത്തണ്ട് ഞ വിട്ട് തരനോട്ടോ പറയിനു
ആ അതൊക്കെ കാണാൻ കഴിയുള്ളൂ എന്നൊക്കെ എന്നാലും രസല്ലേ ആഹ്
ആഹാ പല്ല പല തരം ഗെയിമുകള് അതൊക്കെയാണ് പഠിപ്പിക്കണൻ്റെ ഇടയി ടയി ആ പഠിപ്പിക്കിണീന്റെ എടാ കൂടെ തന്നെ ആ പഠിപ്പിക്കണന്റെ ഇടയി കൂടെന്നെ ഗെയിം കളിക്കാ
ഇതാ കിട്ടിയില്ലെന്ന് കുട്ടികളോട് ഇഞ്ഞ് കൊസ്റ്റ്യൻ ചോയിക്കുമ്പോ കിട്ടിയില്ലാന്ന് കരുതിക്കാണ്ട് ടെൻഷൻ ആക്കണ പരിപാടി അങ്ങനത്തെ ഒന്നുല്ല ഇനിപ്പോ ക്വസ്റ്റ്യൻ ചോദിച്ച കിട്ടി ഇല്ല ആഹ്
കൂളായിട്ട് ഒലെ
ആ അതങ്ങനെയാണ് അന്ന് അടിക്കണ പരിപാടിയും പേടിപ്പിക്കണ പരിപാടിയൊന്നുല്ല കാര്യ
അടുത്തതില് പഠി അടുത്തത് ചോയിക്കുമ്പോ പഠിക്കണം ട്ടോ അങ്ങനെ പറയുള്ളൂ വേറെന്നും പറയില്ല ആ ഞ ഞങ്ങള് പറയും അപ്പം ഞങ്ങള് പറയും മാഷക്കക്ക് വടി ഒന്ന് അടി കൂടെന്നൊക്കെ ചോദിക്കും പക്ഷെ മാഷ് പറയും അത് ഇങ്ങട്ട് പറയും അപ്പൊ പറയും അവരെ അടിച്ചിട്ടല്ല നമ്മള് പഠിപ്പിക്കണത് അവരെ നമ്മള് അവർക്ക് എന്താ വേണേച്ച അത് ചെയ്ത് കൊടുത്ത് അതിലൂടെ ഞമ്മൾ പഠി ഞമ്മളെ പഠി ടിക്
ആഹ് കുട്ടികളക്കെ എന്താണോ മനസ്സിലാക്കിട്ട് അങ്ങനെ വേണം പഠിപ്പിക്കാന്
ഉം ഓല്ക്ക് വിദ്യാഭ്യാസം മാത്രം പോരാ ഓല്ക്ക് ഓ യ ഏഹ് ഏതൊരു ക്ലാസ്സിനും തൻ്റേടം വേണെന്നൊക്കെ പറയും അതിന് അതിന് വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ പറയൂ-
പറഞ്ഞത് ശരിന്നെയാണാണും പറഞ്ഞത് ശരിയന്നെന്നെയാണ്
ആഹ് ഒരു വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിട്ട് കാര്യല്ലല്ലോ ഒരു കണ്ടറിവ് വേണം
നല്ലോം പഠിക്കണണ്ട് തുണ്ടെ പേപ്പർ എഴുതി കൊണ്ട് ഓ പന്നെ പേപ്പർ കൊണ്ടുവല്ലോ കോപ്പി അടിച്ച കൊണ്ടോയി അതൊക്കെപ്പൊ കുറവായിപ്പൊ ആഹ് ഇപ്പൊ അതൊക്കെ കുറവ ഇപ്പൊ കുട്ടികളനെ പഠിച്ചു ഇയു ഒരു ഒരു മൂന്നില് നാലിലെത്തിയൊരു കുട്ടിനോട് പറയാ ഒരു ഫോം കൊടുത്തക്കാണ്ട് പറയാ എന്നാ ബുക്കില് അറില്ലെങ്കിൽ എന്നാ സെർച്ച് ചെയ്ത് നോക്ക്ന്ന് പറഞ്ഞാ കുട്ടിയക്കറിയ ഗൂഗിൾ എടുത്ത് ആഹ് അറ്റത്ത്
ജെമ്മനിലും ഒക്കെ സെർച്ചയ്യും കുട്ടികള്
ആഹ് എടുത്താണ്ട് സെർച്ചെയും ഞാനൊക്കേ ഇ ഇപ്പോഴും ജമനിന്റെ ഇതിലൊന്നും അറിയില്ല ന്നാലും കുട്ട്യാളെക്കെ ചെയ്യണ കണ്ടാലേ
സത്യം ആഹ് മക്കൾക്ക്ങ്ങനെ എല്ലാതും അറിയേം ചെയ്യും ഞാനങ്ങനെന്നെ എനിക്ക് അഥവാ ഇനി പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത വെല്ലോം ഒണ്ടങ്കി ഞാനി യൂട്യൂബില് സെർച്ച് ചെയ്താണ്ട് കൊടുക്കല് ക്ലാസ് അപ്പ അയില് ഫുള്ളോല് മനസ്സിലാക്കി എടുക്കേം ചെയ്യും
ഇപ്പൊ കുട്ടിയാൾ തന്നെ ങ്ങനെ കഴ്യുന്ന ഓലന്നെ അടിച്ചു എങ്ങനെ നെക്കണ്ട എങ്ങനെ എടുക്കേണ്ടി ചോദു ഓനന്നെ അടിച്ചേ
ആഹ് അതെ അവരന്ന അരക്കല് അവനന്ന ടൈപ്പയ്ത് ആ അവനെന്നെ പഠിപ്പിച്ചെടുക്കും ആഹ് അതെ അവരന്നെ അവർക്ക് വേണ്ടത് അവരന്നെ എടുത്ത് പഠിക്കും
എടുത്ത് പഠിക്കും അങ്ങനെ
പക്ഷെ അവർക്ക് തോന്നണം എന്നള്ളു തോന്നിയ എല്ലാത്തിനും അവര് ഫസ്റ്റ വെറുപ്പിക്കരുത്
ആ വെറുപ്പിച്ച നമക്ക് തോന്നാം കുട്ടികൾക്ക് പഠിക്കാൻ കണക്കക്ക് മടിയാണ് ആഹ് മാശമാര് നിൽക്കണം പോലെ നമ്മളും നി അങ്ങനത്തെ കളിക്ക് നമ്മൾ നിന്നക്കാണ്ട് അതേപോലെ പഠപ്പിക്കാ എന്ന് വെച്ചപ്പോ കുട്ടികൾ പഠിക്കും നല്ല സ്നേഹത്തോടെ നല്ല ഇത കൂടെ അങ്ങന പറഞ്ഞാലൊക്കെ
ആഹ് ആഹ്
അതുകൊണ്ട് തന്നെ കുട്ടിയൾക്ക് എല്ലാറ്റിനും താല്പര്യാ പഠിക്കും ആട്ടെ ഒരു സ്പോർട്സിനട്ടെ ഒരു ആർട്സിനട്ടെ എന്തിനും കുട്ടിൾക്ക് മുന്നോട്ട് നിൽക്കാൻ കുട്ടേൾക്ക് നല്ല താല്പര്യം ആണല്ലോ ഇപ്പൊ
ആഹ്
എല്ലാതിനും ഉം എല്ലത്തിനും നിക്കും കുട്ടേള് ആ സ്പോർട്സില് പങ്കെടുക്കാനൊക്ക നല്ല ഉഷാറപ്പൊ എല്ലാത്തിനുംരു കണ്ണ് ഒരു തിരിവാണ് എല്ലാത്തിനും
എല്ലാത്തിനും കണ്ടത്തിരൂ ആ തിരിവുണ്ട്. മുന്നത്തെ പോല ഒന്നല്ല മന്ന മുമ്പൊക്കെന്നാ പേടെനി എല്ലാത്തിനും എന്തിന്. ഇഞ്ഞിപ്പോ നമുക്ക് അന്നെ ക്ലാസ് റൂമിലെന്നെ ഒരു സംശയം ഉണ്ടായാല്. അത് നമ്മള് പലരും. അത് നമ്മള് മിണ്ടാതെ നിക്കും ചോദിക്കാതെ പേടിച്ചിട്ട് മുണ്ടാതനിക്കും അഥവാ ചീത്ത പറയോ മാശ് അടിക്കുവോ അത് അങ്ങനത്തെക്കെ ഒരു ചിന്താഗതിയ അന്ന് ഞമ്മക്ക്ണ്ടായെനിത് ഇപ്പത്തെ മക്കക്ക് അതല്ല ഇപ്പത്തെ മക്കക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അത് അ..
മെസ്സേജ് അയിക്ക അല്ലെങ്കി ആ ഫോൺ വീട്ടിലൊക്കെ ആണെങ്കി മെസ്സേജ് അയ്ച്കാൻണ്ടും വിളിച്കാണ്ടൊക്കെ ചോദിക്കണേ.
ആഹ് അതെ ക്ലാസ്റൂം ന്നാണെങ്കി നിന്നോട വ- ഒറ്റ ചോദ്യാണ് മനസ്സിലാവാത്ത ഒറ്റ ചോദ്യം ചോദിക്കും. ക്ഷെ. അങ്ങനെ ആകുമ്പ തന്നെണ് ഉഷാറ്. അഹ് മാഷന്മാരന്നെ പറയും ഇങ്ങനെ ചോദ്യം ചോദിച്ചോണ്ട് ച്ചോ ഓൽ ഓൽ ചോദിക്കട്ടെ. ഉഓ കൈ നോടുത്തോ ഓക്ക് ബ ഓല ബുക്ക്‌ത്തെ മാത്രല്ല അല്ലാത്ത കൊക്വസ്റ്റന. സമൂഹത്തിലുള്ള ക്വസ്റ്റ്യനുകളും ഓല് ചോയ്ക്കട്ടെ. സമൂഹത്തിൽ ഓല് കണ്ട വരുന്നതിനെ കുറിച്ചാണ് ഓല് ചോയ്ക്കട്ടെ ഇന്നെങ്കി ആ ആഹ അതെ. എന്നെങ്കിലെ അവരെ ബുദ്ധി വളർന്ന് വരുള്ളൂ വികസിച്ച് വരുള്ളൂ ഒേ മാസം മാര് മാശാദ പറല് അവര് സമൂഹത്തിലെ.. പൊറത്തേക്കറങ്ങുഭം കാണണതൊക്കെ ഓര് ചോയ്ക്കട്ടെ ഓര് കണ്ട് ചോദിച്ചു മനസ്സിലാക്കട്ടെ നമ്മളെ കൊണ്ട് ആഹ ഇത് അവർക്ക് അവരുടെ ബുദ്ധി തലച്ചോറ് വികസിക്കാൻ ഏറ്റവും നല്ലതാണത് തലച്ചോറിന് വളർച്ചണ്ടാണെങ്കിൽ ന്നൊക്കെ പറഞ്ഞു
ഏ അത് തുറക്കാൻ ആയി തുടങ്ങി
ആഹ ഏതയാലും പ്പൊ തുറക്കാനായിക്കും അതെ
ഉം
പിന്നെ എന്തൊക്കണ്ട്
പിന്നെന്തായി ആഹ എന്ന ആയിക്കോട്ടെ എന്നാ ശരി
ആഹ ഓക്കെെന്ന